കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നു കേൾക്കുന്നുണ്ടാ?
ആ കേൾക്കുന്നുണ്ട്
ക്കെയാ വിശേഷം
ഉ എന്താണ് നല്ല വിശേഷം
സുഖാണ് ചായ കുടിച്ചോ?
ചായ കുടിച്ചു
എന്തൊരു സൗണ്ടാ കേക്കത്?
ഞാൻ ഓഫീസിലാണ് വർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല?
ഒരു എടക്കൊരു കട്ടായി പോന്ന പോലെ
ഓ ഓക്കെ ഇപ്പൊ ക്ലിയറാണോ
ആഹ് ഇപ്പൊ ക്ലിയർണ്ട് എന്താ വർക്ക് ചെയ്യുന്നെ
വർക്ക് ചെയ്യല്ല ഞാൻ ഓഫീസിൽ ട്രെയിനിങ് ഉണ്ട് ഇനിക്ക് ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള അപ്പോ അതിന് വേണ്ടി വന്നതാണ് അപ്പ അത് എച്ച് ആർ ഒ പോസ്റ്റിക്കുള്ളതാ ക്ലിയർ ആവാൻ വേണ്ടിട്ട് ട്രെയിനിങ് കുറച്ച് ദിവസം അതിന് വന്നതാ അപ്പൊ ചായ കുടിച്ചിട്ടിരിക്കാ എന്തായിരുന്നു ഡ്രൈവിംഗ് അറി
ചെയ്യാ
ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്
ആ ഏത് ടു വീലർ ഫോർ വീലറ് അതെ അതെ ലൈസൻസ് ഉണ്ടായിട്ട് കാര്യല്ല ഓടിക്കാനുള്ള ധൈര്യം വേണല്ലോ
ത്ണ്ട് ടു വീലർ എങ്ങനെ വേണേലും ഓടിക്കും അത് ഭയങ്കര എന്താ പറയാ സപ്പോ പറയും കാരണം എക്സ്പീരിയൻസ് ആയി ഒരുപാട് ഓടിച്ചിട്ടോടിച്ചിട്ട്
ആ ടു വീലർ ആയിട്ടായിരിക്കുംല്ലേ എല്ലാരു
ആ ആ അതെ അതെ നമ്മള് ഇത് ലൈസൻസ് ഇണ്ടായിട്ട് കാര്യ ഇപ്പം ഏത് ലൈസൻസ് ആയാലും വണ്ടീം വേണം ഒപ്പം ഓടിക്കാനുള്ള ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അപ്പൊ പിന്നെ നമുക്കത് സുഖാവും അത് ലൈസൻസിന്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ്
ത്തിലേക്ക് ഇറക്കാൻ പേടിയാണ് അല്ലാതെ ഓടിക്കും.
അതില് എന്താ കാര്യം ഇപ്പൊ പാലം കെട്ടി തരാൻ പറ്റൂലല്ലോ
അതൊക്കെ ശരിയാകും കാരണം എനിക്ക് സി സിസ്റ്ററിനും അങ്ങനെ തന്നെയായിരുന്നു എന്റെ സിസ്റ്ററിനേയും അവള് അവളുടെ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് കുഴപ്പമില്ല ഒരു ഇരുപത് കിലോമീറ്റർ ദൂരംഉണ്ട് അപ്പൊ അവൾക്ക് വരാൻ പേടി. അപ്പൊ അവള് പള്ളിയിൽ അവള് ഹസ്ബൻഡ് പറഞ്ഞ കൊടുക്കണതാണ് അവള് നിനക്ക് ഞാൻ ഒരു പാലം കെട്ടിയ നിനക്ക് മാത്രം പോകാം. അവളിപ്പോ റോഡില് മറ്റുള്ള വണ്ടി ക്കെ ഉണ്ടാവുല്ലേ? അപ്പൊ അവരന്നൊക്കെ മാറി തരൂല്ലലോ? ആ ആളിപ്പോ സ്കൂളിന്നേ ടീച്ചറണ്. മുപ്പരവിടെ പോയി വരി അവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് വരും നല്ലൊരു ദൂരം ഉണ്ട്. വേറെ സ്ഥലങ്ങളേക്കൊ പോവും. ഞനും വണ്ടി ഞാൻ എന്റെ ചെറിയ ക്ലാസ്സിൽ ആറാം ക്ലാസിൽ പഠിക്കുമ്പോ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പ്ലസ് ടു വിലൊക്കെ പഠിക്കുമ്പോ രണ്ടുമൂന്നു വെട്ടം സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. വണ്ടിമലക്ക് അടുത്താണ് സ്കൂള് അങ്ങനെ പോയിട്ടുണ്ട്.
മാരിഡാണോ?
ആ ഇപ്പ മാരിഡാണ്. രണ്ടു ഉണ്ണികളുണ്ട്.
ആണോ? ആ നന്നായിട്ട് കുക്കൊക്കെ ചെയ്യോ നിങ്ങൾ?
കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടം വെറൈറ്റി ഇടാന്. നോർമലായിട്ടുള്ള ഫുഡ് ഇഷ്ടമാത്ത കൊണ്ടല്ല ഞാൻ വെച്ചത് ടേസ്റ്റ്‌ കിട്ടില്ല. വെറൈറ്റി ആവുമ്പോ എന്തോ എനിക്ക് ക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് തോന്നിട്ട് മറ്റേ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ എനിക്ക് ടേസ്റ്റ് തോന്നിട്ടില്ല. ഈ മീൻകറിയൊക്കെ അല്ലേ നോർമലായിട്ടു വെക്കുന്നത്.
ആ ആ ആ
അതെനിക്കറിയില്ല. നോർമൽ ആയിട്ടുള്ള ഈ അത് എന്താന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ മീൻങ്കറി വെച്ചുകഴിഞ്ഞാൽ ഒരു ള്ളവരു പറയും മധുരമാണെന്നു പറയും. എനിക്കറിഞ്ഞുടാ ഞാൻ അതിന് ഷുഗർ ഒന്നു ഇടണില്ല. പക്ഷെ എന്താ സവാള കൂടുതലായിട്ട് ഇടില്ല. പക്ഷെ എന്തോ മധുരമാണ്.
മീൻകറി വെക്കുമ്പോ സവാള ഇടുവാ? ആ ഇടാൻ പറ്റും.
സവാള ഇടും. ചെലതിൽ സവാള അങ്ങനെ തിരുമ്പിട്ട്ഇടും. ചാളയെക്കെ വെക്കില്ലേ? ഞങ്ങളടെ മത്തിക്ക് ചാന്നാ പറയ.
ആണോ ഞ അവിടെ ചാള എല്ലായിടത്തും മത്തി യേറി മത്തിന്ന് തന്നെയാണ് പറയാ. പക്ഷെ മത്തി കറി വെയ്ക്കുമ്പോ ഉള്ളിയിടുവോ?
ആ ഉള്ളിടും. ചെറിയ ഉള്ളിയും സവാള ചെ ഇടും.
വഴറ്റിട്ടാണോ?
വഴറ്റിട്ടും വെക്കും ചിലപ്പോ. എനിക്കിങ്ങനെ കട്ടില് വെക്കാനേ അറിയുള്ളൂ. കുറുകി ടൈപ്പില്. അത്യാവശ്യം വീട്ടുകാർക്കൊവെള്ളം ലെ വേണം. അതുകൊണ്ട് മീൻ എപ്പോഴും ഫ്ളോപ്പ് ആവലാ. അതുകൊണ്ട് മീൻങ്കറിയുടെ ഭാഗത്തേക്ക് പോകലില്ല.
ഒരുപാട് കറിവേണല്ലേ?
ഉം. അതെ അത് നല്ല എരിവും വേണം. പിന്നെ ഞാൻ ചിക്കൻ കറി ബീഫ് അതൊക്കെ ഓക്കെ അതൊക്കെ വെക്കും. പക്ഷേ ഈ മീൻകറി, സാമ്പാർ, അതൊന്നും ഞാൻ വെച്ചാ ശരി യാവുല.
ആണോ. വീട്ടില് ഒറ്റക്കാണോ?
അല്ലല്ല വീട്ടില് ഉമ്മ, ഉപ്പ, നാത്ത ഹസ്ബന്റിന്റെ സിസ്റ്റർ ഉണ്ട്. അവരുടെ കുട്ടികളൊക്കെയുണ്ട്. ആൾക്കാരൊക്കെ കൊറേയുണ്ട് പക്ഷെ സിസ്റ്റർന്നായി സാമ്പാറൊക്കെ വെയ്ക്കുട്ടോ. സിസ്റ്ററിന്റെ സാമ്പാറ് ഭയങ്കര ടേസ്റ്റാ.
ആണോ ഹ ചിലവരങ്ങനെയാ ഭയങ്കര കൈപ്പുണ്യാണല്ലോ.
ആ ചില ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാ. എനിക്ക് ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ടു തോന്നിയത് മന്തിയാണ് മന്തി എനിക്ക് വെക്കണ മന്തിയുണ്ട് ഭയങ്കര ഇഷ്ട എന്താന്നറിയില്ല പക്ഷെ പുറത്ത് ഷോപ്പിൽ പോയതൊന്നും എനിക്ക് വലിയ ടേസ്റ്റ് വന്നിട്ടില്ല ഒരു ലെഹദി ഹോട്ടലിന്ന് മന്തി എനിക്കിഷ്ടാ പക്ഷെ വേറൊന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല മന്തി പൊതുവെ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ വെക്കുന്നത് എനിക്കോ ഹസ്ബൻഡിനും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ട ബിരിയാണി പക്ഷെ ചില ടൈമിൽ ഞാൻ സാധാ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒന്നരക്ക് അളിപൊളി ആവും ചിലപ്പോ കല്ല് പോലോ ആവും പക്ഷെ അതാ അവസ്ഥ സാധാ സാധനം വെക്ക എനിക്ക് തോന്നുന്നത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട തോന്നുന്നുണ്ട് കാരണം എപ്പോഴും ഒരിക്കലും അത് ഞാൻ വെയ്ക്കുമ്പോ അത് അങ്ങനെ പോകും ഈ മന്തി ഇതൊക്കെ ഇടയ്ക്കിടക്ക് ആളുകളൊക്കെ വരുമ്പോ വിരുന്നുകാരൊക്കെ വരുമ്പോ ഞാനത് ട്രൈ ചെയ്യാറുണ്ട് എനിക്ക് അത് അങ്ങനെയാവും
അപ്പൊ എന്നും അടുക്കളയിൽ കേറി മറ്റേ സാധാ ചോറും കറി ഉണ്ടാക്കലുണ്ടാവൂലായിരിക്കും അതായിരിക്കും ഉണ്ടാക്കയാണെങ്കിൽ ചിലപ്പോ ഈ മന്തി ബിരിയാണി ഒക്കെ ആയിരിക്കും
ആ ആ അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും മാത്രം കേയറുള്ളൂ പിന്നെ ഉമ്മൊക്കെ വയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ പോയി കുക്ക് ചെയ്യൽ അന്നാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ
ഉമ്മ ആണോ അടുക്കള പണിയൊക്കെ ചെയ്യാ നിങ്ങൾ വേറെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യും അല്ലേ
ആ വീട്ടിൽ അലക്കൽ തുടക്കൽ അതൊക്കെ ഞാൻ എന്താണ് നിങ്ങൾ വീട്ടിൻ്റെ ആ വീട്ടിൽ സ്കൂൾ ഉള്ള ദിവസം ആണെങ്കിൽ വേഗം കഴിയും അല്ലാത്ത ദിവസം നമ്മൾ അവിടെ ഇടും ലാഖായിട്ട് പതുക്കെ ചെയ്യാം പതുക്കെ ചെയ്യാം ആ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ മഴ
മഴ നല്ല വെയിലാണ് നല്ല വെയിലാണ് ഇന്നലെ മഴ ഉണ്ടായിരുന്നു
ആ ഇവിടെ നല്ല ഇവിടെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ കാറ്റ് വീശി ഇപ്പൊ നല്ല കാറ്റുണ്ട് വെയിലുണ്ട് നല്ല കാറ്റുണ്ട്
നല്ല വെയിലാണ് ഇപ്പെ യാത്ര പോകാനൊക്കെ ഇഷ്ടം
എനിക്ക് ഭയങ്കര ഇഷ്ട യാത്ര പോവാൻ പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആളില്ല മറ്റ പോവാനായിട്ട് വീടുമില്ല ഹസ്ബൻഡ് നാട്ടിലില്ല അബ്രോഡ് ആണ് പക്ഷെ എനിക്ക് ഒറ്റൊക്കെ പോവാനേ ഭയങ്ക ഭയങ്കര ഇഷ്ടാട്ടോ ഒറ്റക്ക് മീൻസ് എന്റെ ഫാമിലി നിന്ന് ഞാൻ ഒറ്റക്ക് പുറത്തു നിന്ന് കൊറെ ആൾക്കാരൊക്കെ ഉണ്ടാവൂല്ലേ അതായത് കൊറേ അങ്ങനെ കൊറെേ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പക്ഷെ എനിക്ക് ഒറ്റക്ക് പോകാനാ എനിക്കിഷ്ടം പോവാറൊന്നുമില്ല പക്ഷെ എനിക്കിഷ്ട ഇഷ്ടപ്പെട്ടോണ്ട തോന്നുന്നു അതൊന്നും നടക്കലില്ല
ഇഷ്ടപ്പെട്ടത് സംഭവം അതെ അതെ ശരിക്കും ഒരു പൊതുവെ ഉള്ള ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊന്നും നടക്കൂല
ഉം അതെ പിന്നെ ഫാമിലി ആയിട്ട് ഇപ്പ വെക്കേഷൻ ലാസ്റ്റ് ഒരു ട്രിപ്പ് കൊടൈക്കനാൽക്ക് പോയിരുന്നു ഫാമിലി വൈബ് വേറെ
പോയിട്ടണ്ടായിരുന്നു പണ്ട് കൊടയ്ക്കനാൽക്ക് ആ മഞ്ഞിന്റെ സമയത്തെ
പിന്നെ ഏ എന്താ പറയാ ഒറ്റയ്ക്ക് പോണതും വേറൊരു വൈബാണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ മരണത്തിന് മുന്നേ അതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് അതെ ബാക്കിയുള്ളർ ഒ ചെയ്യുമ്പോ കൊതിയാകും പക്ഷെ നമ്മൾ പറയും ആഗ്രഹം വേണം നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിക്കും ഉള്ളതൊെക്കെ വേണം സംഭവമൊക്കെ ശരിയാണ് വേണം പക്ഷേ മ കയിൽ പൈസ വേണം പൈസ ഉണ്ട് അല്ലെ പൈസ മാത്രം ഉണ്ടായിട്ടും കാരമില്ലാട്ടോ ആരോഗ്യം വേണം പൈസ ഉണ്ടായിട്ട് മുന്നിൽ കൊണ്ടുവെച്ച് എങ്ങണ്ടൊക്കെ പോകവശ്യ അത് പോകാനുള്ള ആരോഗ്യം അതിന്റെ ഒരു കാര്യമില്ല ആ അതന്നെ അപ്പൊ പൈസയും വേണം നമ്മള് കൊറെ പേര് ഇങ്ങന ഇറങ്ങിത്തിരിക്കുമ്പോ ഒരേ പോലെ പോയാ മതിന്ന് പറയും പക്ഷെ അവർക്ക് പൈസ ഉണ്ട പൈസ അതെ അപ്പൊ രണ്ടും കൂടി വരാൻ സമയംണ്ടാവല്ലോ പക്ഷെ നമ്മ നള്ളതിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോ സേവെയ്ത വക്കലൊന്നുംല്ല ഉള്ളപ്പോ നമ്മള എങ്ങനെലൊക്കെ കണ്ടുപിടിച്ചിട്ട പൂവാ പൈസ ഉണ്ടാക്കാൻ ആരോഗ്യമള്ളപ്പോഴല്ലേ പറ്റുള്ളൂ പിന്നെ ആരോഗ്യം ഇില്ലാത്ത സമയത്ത് കൊറെ പസ ഉണ്ടായിട്ട് എന്താ കാര്യം
അത് ശരിയാണ്
അതെ അപ്പൊ ൻക്ക് ഭയങ്കര ഇഷ്ട ചെടികളൊക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ വീട്ട ട്ടില് ഞാൻ വന്നതിന്റെ മാര്യേജ് കയ്ഞ്ഞ സമയത്തൊക്കെ നല്ലം ഫ്ലവർ ഐറ്റംസൊക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ടേര്ന്നു അത്ങ്ങനെ ആരോപിക്കാന് എനിക്ക്ഷ്ട്ടല്ലട്ടോ ൻക്ക് ന്റെ ഉണ്ണ്യളായ പോലും ഞാൻ നല്ല ചീത്ത പറയും ക്ക് അതോണ്ട് എന്തായിങ്ങനെ വിരിഞ്ഞ് വാടിപ്പോയാല് ൻക്ക് കൊഴപ്പല്ല പക്ഷെ അതിങ്ങനെ വിരിഞ്ഞ് ആ ഒരാളുംതൊടരുത് ആ വാതില് ഇൻക്ക്ഷ്ട്ടല്ലത് പിന്നെ ഞങ്ങളെ വീട്ടില് വേനൽ ടൈമില് കൊർച്ച് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ള കാരണം വെള്ളൊഴിക്കാൻ അത്യാവശ്യം പെരുമാറാൻ പോലും വെള്ളം കിട്ടില്ല അങ്ങൻത്തെ സിറ്റേഷൻലേയ്ന്നു അ പിന്നെ ലൈൻ പൈപ്പ്ത്തെ വെള്ളം കൊണ്ടമ്മ അല ക്കൊലക്കി അത് ബ്ലീച്ചിങ് പൗഡറൊക്കെട്ട വെള്ള അത് ചെടിക്കൊഴിച്ചയ്ഞ്ഞ നാശാവൂലേ അങ്ങനെ ചെടിയൊക്കെ ഉം ഒണങ്ങിപ്പോയി പിന്നെ പിന്നെ ഞാൻ നിന്നിട്ടില്ല ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് വേടിച്ച് വെച്ചടികളാ റോസിന്റെ ഒരുപാട് വെറൈറ്റികള്ണ്ടേര്ന്നു പക്ഷെ ഒക്കെ അതൊക്കെ പോയി ഞാൻ ന്റെ വീട്ടിന്ന് ക്ക വെരുമ്പോ എന്റെ പോലെ അത് ഉമ്മ മാനേജ് ചെയ്യില്ല ഉമ്മക്ക് അതിനുള്ളത് അറിയില്ലല്ലോ ഞാൻ ചെല്ലുമത്തേന് ഫുള്ള് പുല്ലൊക്കെ മൊ
ഇവിടെ അതെ ഞമ്മള് പോയി വെരുമ്പോത്തിന് ചെടിയാളൊക്കെ
അ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല അവര് തറിഞ്ഞുടാ അതെങ്ങനെ പിന്നെന്ന് പറഞ് കയ്ഞ്ഞാ ഇപ്പ മഴ പെയ്ത് കയ്ഞ്ഞപ്പോ ഫുള്ള് പുല്ല പുല്ലിന്റെടക്ക്കട ക്കാൻ പറ്റൂല്ല ചേ നറച്ചും കൊതുകാ കൊതുക് കുത്തീട്ട് ഇനി വേറെ വല്ല അസുഖവും വരാൻ അത്യാവശ്യം പനിയും കാര്യങ്ങളൊക്കെ വീട്ടില് ഓടിക്കൊണ്ടിരിക്കുവാ അതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോ ഈ കൊതുകിന്റെ കടിയും കൂടി കൊണ്ടു കഴിഞ്ഞാ ശരിയാവില്ല
ഇല്ല ചെടികളാണോ കൂടുതല് ഇഷ്ടം പൂക്കൾ ഉള്ളതോ
എനിക്ക് പൂക്കളാണ് ഇഷ്ടം പക്ഷെ രണ്ടും എനിക്ക് ഇ ഷ്ടം രണ്ടും വളർത്തും പക്ഷേ ഒന്നൂടെ കൂതല് ഇഷ്ടം
ചെറിയ കുട്ടികളൊക്കെ ഉള്ളോടത്ത് പൂക്കള് വല്ലാണ്ട് നിക്കൂല്ല അവര് പറിച്ചെടുക്കും
അത് ഞാൻ സമ്മതിക്കൂല്ല അതാ ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല എന്റെ കുട്ടികളായാൽ പോലും എനിക്കങ്ങനെ പറി
അതെ എന്റെ എന്റെ മോളൊക്കെ ഒരു പൂവ് കണ്ട അപ്പ അത് പറി ച്ചെടുക്കും പറിച്ച് നിലത്ത് അതിന്റെ ഇലകളൊക്കെ കൊഴിച്ചിട്ടാലെ സമാധാന
അപ്പോ ഞാൻ എന്റെ ചെറിയ ഉണ്ണി ഉണ്ടാവുമ്പോ ഞാൻ അവളെ അടിക്കും ചെറിയ ഉണ്ണി ആയിരുന്നു ഓ ഒരു പത്ത് മാസവൊക്കെ ഉള്ള അപ്പ അങ്ങനെ പിടിച്ച് നിക്കണ സമയത്തൊക്കെ ഞാൻ കൈ പിടിച്ച് നടക്കുമ്പോൾ ഓള് പെട്ടെന്നങ്ങ് കൈ വലിക്കും അന്നേരം ഞാൻ ചീത്ത പറഞ്ഞ് അടിച്ചപ്പോ അവര് ചീത്ത പറഞ്ഞ് കുട്ടിയല്ലേ പൂ പറി ച്ചോണ്ട് ഇപ്പോ എന്താ പക്ഷെ എന്റെ കുട്ടിയാവുമ്പോ എനിക്ക് അടിക്കാം പക്ഷേ ബാക്കിയുള്ളോരുടെ കുട്ടികളാവുമ്പോ ന ക്ക് അതിനെ അടിക്കാൻ പറ്റൂലല്ലോ ആ അപ്പോ അത് തന്നെ ഒരു ഇഷ്യൂ വരും അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ നിർത്തി കാരണം നാത്തൂന്റെ കുട്ടികളൊക്കെ അതിങ്ങനെ ചെയ്യണ കാണുമ്പ എനിക്ക് എന്നെ അങ്ങനെ നശിപ്പിക്കണ പോലെയാ എന്റെ ചെടികളാകുമ്പോ പക്ഷേ എനിക്ക് എന്റെ ഫീല് മറ്റൊരാൾക്ക് കിട്ടൂല്ലല്ലോ ഞാനല്ലേ അത് വളർത്തണത് ആ പിന്നെ വെറുതെ ഒരു ഇഷ്യു ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു താല്പര്യം കുറഞ്ഞു അതെ അല്ലെ താ ല്പര്യം കുറഞ്ഞപ്പൊ ഞാനങ്ങനെ വളർത്തലൊന്നൂല്ല ഇപ്പ വല്ലോ സീഡൊക്കെ കിട്ടിക്കഴിഞ്ഞാ വെജറ്റബിൾസൊ ക്കെ അങ്ങനെ മൊളപ്പിക്കും വഴുതനങ്ങാ ഒക്കെ ഉണ്ടല്ലോ എടാ നമ്മട ടൈമ് കഴിഞ്ഞു ഞാൻ കട്ട് ചെയ്തോട്ടെ
ആഹ് ഓക്കേ ഓക്കേ ഓക്കെ